ഹലോ
ആഹ് എന്താ വർത്താനം ആഹ് കേൾക്കണ്ട്
ആഹ് നല്ല വർത്താനം
ഉം പണിയൊക്കെ കഴിഞ്ഞോ
ഓ പണി കഴിഞ്ഞു ചോറും കഴിച്ചു ങ്ങള് ഭക്ഷണം കഴിച്ചില്ലേ ഏഹ് ഇന്ന് രണ്ട മണിയവാനായല്ലോ
ആഹ് കൊറച്ച് പണിണ്ടായിരുന്നു ഈ വീട് പണി നടക്കണോടായ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നടത്താണ് ആ പണിക്കാരുണ്ട്
ഓൾക്കെങ്ങനെ ഭക്ഷണ ഒക്കെ വേണ്ടിരാ
ഇല്ല രാവിലെ നമ്മൾ പത്ത് മണിക്ക് ചായ ഇതള്ളൂ വൈകുന്നേരം ചായയും ഉച്ച ടൈമിൻ ഒന്നുമല്ല
ഇല്ലല്ലേ ആഹ എന്തേങ്കി ചെറിയ കടികൾ ഒക്കെ കൊടുത്താ മതി
ചെറിയ കടികൾ കൊടുത്താമതി
ആഹ് ആഹ്
ഇനി വൈകുന്നേരം ഒരു ചായ ആ വാർപ്പ് കഴിഞ്ഞതാ
ആ അതെല്ലേ ആ
ഉം അപ്പൊ ഒന്ന് പോയി പോ പോയി നോക്കലും അവരൊക്കെ പണികൊണതോടയ്
അതാണ് നനക്കാനൊക്കെ പോവേണ്ടി വരുലലേ
ആ അടുന്നെയാണ് അതുകൊണ്ട് നടത്താണ് പണികഴിയുമ്പോത്തിന് നമ്മളൊരു വിതാവും
ആഹ അതന്നെ അത് എല്ലാരെ സ്ഥിതി അങ്ങനെ തന്നെ
ആഹ അവര് രാവിലെ പോയി ഒന്നാക്കി പോന്നാ പോന്നാൽ വൈകുന്നേരല്ലേ ഓലെ കി കിട്ടുള്ളു പിന്നെ ബാക്കിയൊക്കെ ഞമ്മൾ തന്നെയല്ലേ
ആ കുട്ടെളൊക്കല്ലേ
ആ ഇണ്ടേ അവരൊക്കെ പോയി
ആ സ്കൂള് പോയിണ്ടാവുല്ലേ
ഉം
എത്ര ആളാ
രണ്ടാആള്
ആ എത്രലാ പഠിക്കണേ
ഒരാൾ രണ്ടിലും ഒരാൾ എൽ കെ ജിയിലും
ആ
ഒരൊക്കെ പറഞ്ഞയച്ചിട്ട് വേണ ഇതോക്കെ എടുക്കാന് ഇഞ്ജ് ഒര് വരാനായില്ലേ രണ്ടണി മൂന്നര ആവുമ്പോ ആവുമ്പോക്ക് അവരെത്തി
എൽ കെ ജിക്കാരല്ല എത്തുള്ളൂ
ആഹ മറ്റേന് ഒരു നാല് മണി ഒരു ബസ്സിന് തന്നെ എത്തല്
ആ രണ്ടാൾ ഒരുമിചാവുംലെ എത്താ
ഓരെ ബസ് അവിടെ ഇടലാണ് മറ്റോരെ കയറ്റാനും മാണ്ടീട്ട്
ആ ആ
ഉം നാലുണി ആവുമ്പോത്തിന് എത്തും
ആഹ്
അപ്പൊ ഇതിനെ അവർക്ക് എല്ലാ ചായേം കടീം പണിക്കാർക്കിള്ള ചായേം കടീം തൊക്കെ വേഗം കയ്ജും
വേഗം കഴിയും വേഗം കഴിഞ്ഞെത്തിയാമതീയിനിറയും വീട് പണിയൊക്കെ
ആഹ് ചെയ്യണേ
കയ്യാനായോ തേപ്പ്
ഇല്ലേ അർജന്റൊന്നുല്ല അപ്പൊ അങ്ങനെ ആക്കും പോല അങ്ങനെ എടുക്കണ് പോയോക്കില്ല് ഞങ്ങളെ ബാധ്യതയല്ലേ തറവാട്ടില് അങ്ങനെ ആരുല്ല അപ്പൊപിന്നെ ഞങ്ങന്നെ ഉള്ളൂ അതങ്ങനെ ആക്കും പോലെ വർ ക്കെ നടന്ന് പോണ്ടങ്ങ് നിക്കാണ് ഇവിടെ കൊ ഇപ്പൊന്നുല്ല ഇവിടെ വെള്ളല്ലാതെ ക കുഴപ്പുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ അർജന്റീല് അടുത്തനെ ങ്ങനാവുമ്പോത്തിന്
ആഹ് ഇപ്പൊ നിക്കണോർത്ത് ഇങ്ങനെ അല്ല ഇപ്പൊ പുതിയ വീട് ട്ക്ക്ന്നോർത്ത് കെണറുണ്ടോ?
ആഹ് അവിടെ കിണറുണ്ട് അവിടെ കിണറ് കുത്തി വെള്ളം കണ്ടു.
ആഹ്
വേനൽക്കാലത്ത് തന്നെ ആറിങ്ങോളം വെള്ളണ്ടേയിന് പിന്നെ പേടികാൻല്ല ഇവിടെ വേനലായ ആഹ് വെള്ളം വറ്റും തൊടക്കത്തിലെ വെള്ളല്ല ബുദ്ധിമുട്ടാണ്.
നിങ്ങടെ തറവാട് എങ്ങനെ ഇഞ്ഞി വിൽക്ക്ണ്ടോ? അങ്ങോട്ട് മാറിട്ട് ആഹാ
അത് ഇട്ക്ക ഇപ്പ നാത്തുമാരുണ്ട് അപ്പം ഓരിക്കൊ കൊടുത്തിന് ശേഷം എന്താച്ചാ തീരുമാനിക്കാം ഹും ഇങ്ങളവിടെ എങ്ങനെയാ
ഞങ്ങളവിടെ അല്ല ഞങ്ങ തറവാട്ടിലാ
ആഹാ
ഹു ഹും രണ്ടാളിണ്ട്
ആഹ്
ഒരാള് എട്ടിലും ഒരാള് ഒന്നിലും.
ആഹ് ഹസ്ബന്റ് ഗൾഫിലാ?
അല്ലല്ല എവിടെന്നെ നാട്ടിലാണ്.
ആഹ് ജോലിക്ക് പോയോ?
ആഹ് പോയിക്ക്ണ ഇന്ന് പണീണ്ട്
ഹും മയൊക്കെണ്ടൊ അങ്ങിട്ട്
ഓ മയണ്ട് ഇപ്പ ഒന്ന് പെയ്ത് ചോർന്നിതേ ഉള്ളു
ആഹ് ഇന്ന് ഇവടെ രാവിലെ പെയ്തതാ പിന്നെ ഇല്ല പിന്നെ ഇങ്ങനെ വെയിലൊറച്ച് അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് ഒണങ്ങാനായി ആഹ് വടെല്ല വടെ രാവിലെ നമ്മള് എണീറ്റപ്പോ ഒരു അഞ്ച് അഞ്ചരക്ക് തുടങ്ങിയത് ഒരു എട്ട് മണിയാവോളം ഉണ്ടായിരുന്നു.
ആണോ ആഹ് വടെ ങ്ങനെന്നെനി മദ്രാസക്ക് പോണവരേ മയെന്നേ മദ്രസ്ക്ക് പോയതൊക്കെ കൊട ചൂടിക്കാണ്ട് മക്കള് പോയത്
ആഹ് അത് എന്തോ പ്രത്യേകതയാണല്ലേ മദ്രസേല് സ് സ്കൂളും പോണ ടൈമിലേക്കൊരാ മയാ കുട്ടിളെ നനക്കാനായിട്ട്
അത് കയി ഞാൻ നിക്കും ആഹ് ഞപ്പണ്ടാവും ഒരു മയ ഞമ്മളൊക്കെ പഠിച്ച ചെയ്യുപം അങ്ങനെ തന്നെ
അതൊരു വേറെ രസം ഇപ്പത്തെ മക്കളൊക്കെല്ലേ
നനഞ്ഞ് വരുന്നതും ഹു ഹും ഒരു കുടേല് രണ്ട് മൂന്നാളുകളുംഹും ഹു
അന്ന്പ്പോ പനി അറിയാന് പേടിക്കാനൊന്നുല്ല്യാനി ഇപ്പൊ മഴ കൊണ്ടാലും പേടിയാണ് വെയിലൊണ്ട വെയില് കൊണ്ടാലും പേടിയാണ്
ഇവിടെപ്പ എല്ലാരും ഒരു പനി കഴിഞ്ഞ് എണീറ്റിട്ടേ ഉള്ളു.
അതെല്ലേ. ഒരാക്ക് വന്നാ മതി എല്ലാർക്കും വരുവേ
എല്ലാർക്കും വരിയണോക്കും പിന്നേ പോവുള്ളു
അതന്നെ ഹി ഹെ ഈ മക്കക്കൊക്കെ വന്നാലാ ബുദ്ധിമുട്ട്
ആഹ് എടങ്ങേറാണ്. ഞമ്മള് താവുമ്പൊ ഞമ്മക്കെന്തേലും കാട്ടി പോവും
തന്നെ
പിന്നെ കരച്ചിലും പുട്ച്ചിലു ആയി ഇപ്പൊ എല്ലാർക്കും ഉണ്ടില്ലേ പനി മാറിയാലുള്ളൊരു ചൊമ അത് മാറണെങ്കിൽ ഒരുപാട് ടൈം സമയം എടുക്കൊണണ്ട്
ഓ സമയം പിടിക്കും ആ ആന്റിബയോട്ടിക് കഴിച്ചിട്ടൊന്നും മാറണില്ല
മാറണില്ല അത് ഒരു കാലാവധി ഉണ്ട് തോന്നുണ്ട് അത് കഴിഞ്ഞേ ഒന്നരെ മാറുള്ളൂ അത് വെ
ആ ചെലപ്പോ മാസങ്ങളോളം പിടിക്കണ്ട് കേട്ടോ മാ
ആഹ് മാറാന് അതെന്റെ ഉമ്മാക്കൊക്കെ അങ്ങനെയാന് ലാസ്റ്റ് അലർജിന്റെ ഗുളികെ വരെ കുടിച്ചോക്കി കൊറവില്ല പിന്നെ ഏതോ ഒരു ഡോക്ടറെ കണ്ട് ആ ഒരു ഗുളിക കൊട് ത്ത മേലാണ് നിന്നത് മൂന്നാല് മാസം ചൊമച്ചക്കണു
ആണില്ലേ
ഉം
അധിക ചൊമച്ചാലും പേടിയാണ് എറണാട്ടില്ലേ
ആഹ് കൊല്ലിക ഒക്കെ കാറി തൊണ്ടക്ക് വേദന തുടങ്ങുവാണേ എനിക്കുണ്ടായിരുന്നു ഈ വെ ഈ നോമ്പിന് ആഹ് ഈ നോമ്പിന് അതുപോലെയാണ് ഞാനും ഇവിട് ത്തമ്മിയും വേടെ രണ്ടാളും നോമ്പെന്താവുന്നൊന്നും അറിയില്ലേന് ആണുങ്ങളൊക്കെ ഉണ്ടാാവുമ്പോ വൈകുന്നേരം ആകുമ്പോത്തേന് എല്ലാം ആകും വേണം ചൊമച്ചിട്ടാണെങ്കി നിക്കാനും വയ്യ ആ എല്ലാം ഇണ്ടാ ക്കി വരുമ്പോത്തേന് നമ്മളൊരു വിധാവും ചൊമച്ചിട്ടാന്തല്ലീനി അങ്ങനെ ചോമച്ചേനി പിൻ ന്നെ അങ്ങനെ ഗുളിക കുടിച്ച് പിന്നെ നമ്മളെ നാടൻ മരുന്ന്കളും അങ്ങനെ മാറി നോമ്പൊരു പൗതി ആവോളം കൊരച്ച് ചൊമച്ച്
ആന്നല്ലേ അഷ്
ബുദ്ധിമുട്ടേനു
എന്റെ കുട്ടിക്കൊക്കെ പനി വന്നാ കൗണ്ടിന്റെ പ്രശ്നാണ് വേഗ കൗണ്ട കൊറയും
ആ ഇവിടെ ചെറുദിനെ അങ്ങനെയാന്നു ഇപ്പ ചെറിയ പനി വന്നിട്ടും ഇപ്പല്ല ചെറിയതാനന്നങ്ങനെ ഹോസ്പിറ്റലിൽ ഒരുപാട് കെടന്നാണ് കൗണ്ട് ഒരുപാട് കൂടാണ് അങ്ങനെ പിന്നെ കൊ ക്കാന് ഗുളികയും മരുന്നും എത്തണേന് പകരം ഭക്ഷണം എത്തണം
ആതന്നെ
അങ്ങനെയാണു പിന്നെ ഓക്സിജൻ കിട്ടാത്ത കൊഴപ്പായിട്ട് അഡ്മിറ്റായി ഓക്സിജൻ മാസ്ക് വെച്ച് ച്ച് കെടന്ന് അങ്ങനെ എന്താലും ഇപ്പ ലെവലായിക്കണ്‌ ഇപ്പൊ പനിവന്നണ് മാറും അന്ന് ഒരുപാട് എടങ്ങാറായിന്നു
അതാണേ ചെറിയ പ്രായ ആവുമ്പോളൊക്കെ
ആഹ് അവര്ക്ക് പറഞ്ഞ് തരാനും അറിയണില്ലല്ലോ ശ്വാസം കിട്ടണില്ലാന്നുല്ല പറഞ്ഞ് തരാനുള്ള ആയിട്ടു ഇല്ല ഇവര് നീച്ചല് ഇരിക്കയാണ് നല്ല ബുദ്ധിമുട്ടാണ് ഞമ്മക്കും എടങ്ങേറ് ആ അതാണ് കെടന്നാല് അങ്ങനെ കൊറേ ബുദ്ധിമുട്ടി എന്തായാലും ഒക്കെ കഴിഞ്ഞു ഇവിടെത്തി
ഉഫും തന്നെ ഇപ്പത്തെ രോഗങ്ങളപറിണേ ഏ
അവരൊക്കെപ്പള ത്ത സ്കൂൾട്ട് ആഹ അട്ത്തു തന്നെ
ആഹ് വ്ടട്താണ്
ഗവൺമെൻറ് സ്കൂളാ
ആ ഗവൺമെന്റ് സ്കൂള
ആ അപ്പൊ ഭഷ്ണൊന്നും കൊണ്ടോണ്ടല്ലെ
ഏ ഭക്ഷണൊന്നും കൊണ്ടോണ്ട വല്യോങ്ങട്ട് വെരും ചോറ്ന്നാണ് ഉച്ചക്ക്
ആ അട്ത്താണ്
ആഹ് അട്ത്ത
മ്മ്ഹ് ആഹ് സുഖാണല്ലോ ചൂടുള്ള ചോറൊക്കെ കഴിക്കാലോ ആഹ്
ഉം പിന്നൊന്തൊക്കെണ്ട്
അവിടെങ്ങനെ കൃഷിയൊക്കെണ്ടോ വീട്ടില്
കൃഷിയൊന്നുംല്ലട്ടോ അതിന്ള്ള സ്ഥലൊന്നുല്ല
ആഹ് തറവാട്ടില് ആരുല്ല ങ്ങളെന്നൊള്ളൂ
എളച്ഛന്ണ്ട് എളച്ചിണ്ട്
ആഹ്
വേറെ പണി എത്താ
എല്ലാരും ണ്ട് ഉം എല്ലാരുണ്ടാവുമ്പോ ത് നൊള്ളു രസം ഒറ്റക്കാവുമ്പളാണ് ബുദ്ധിമുട്ട്
ഇഞ്ഞെല്ലാരും ഒരുമിച്ച് ന്ന്ക്ക്ണേന്റെടേല് പോയാ വമ്പേട്ങ്ങേറാവും
ആവൂ നല്ലെട്ങ്ങേറാവും
അല്ലെങ്കിലെന്നെ ഒരൂട്ടല് വിര്ന്നോയാല് വമ്പേട്ങ്ങേറ മറ്റുള്ളോൽക്ക് വീടൊർങ്യാതിരിയ
അതേ കുട്ട്യേക്കു ബുദ്ധിമുട്ടാണ് ഇൺ ഇണ്ടാവുമ്പോ കച്ചറേണെങ്കിലും ഇല്ലാതപ്പയ്ന്റെ എട്ങ്ങേററിയാ ഇവിടിംണ്ട് എളച്ചന് ഓലൊക്കെ എളച്ചി ഗൾ വിരുന്നൊയ്ക്ക്ണ് ഞാനെന്നൊള്ളു
അപ്പൊ ഓക്ക് സ്കൂൾ പോണ കുട്ട്യാളില്ലാ
ആഹ് അത്വ്ടെ അടുത്തെതന്യാണ് വീട് രണ്ട് വീടപ്പറാണ് എളച്ചിന്റെ വീട്
ഏഹ് ഏഹ് സുഗാണ്
അങ്ങനെ ആഹ് അപ്പൊ എവ്ട്ന്ന് വാണെങ്കിലു സ്കൂൾക്കോവ അത് ഞമ്മളോള്ളു എടങ്ങേറ്
ആഹ് ങ്ങളെ വീട് എങ്ങനെ ദൂരെ
ദൂരൊന്നുല്ല അടുത്തെന്യേണ് പക്ഷെ സ്കൂള് ബെടെ ട്ത്തായതോണ്ടെ വെട്ന്നാണ് വണ്ടി അവ്ട്ന്ന് വണ്ടി ല്ലാ പിന്നവ്ട്ന്നൊരാളെ മ്മള് കൊണ്ടാകൊക്കെ വാണം അപ്പൊ ബുദ്ധിമുട്ട അത് പിന്നെ ഒയ്വ്ള്ള ദിവസങ്ങള് മാത്രം പോകും അല്ലാതപ്പോ വ്ടെത്തെന്നെ
പിന്നാരെങ്കിലൊക്കെ വാണം കൊണ്ടാക്കാൻ ന്നാ പിന്നെ
ആഹ് അയിന് വാ താണ് എപ്പൊളും ങ്ങനെ അങട്ടും ങ്ട്ടും കൊണ്ടാക്കാനൊക്കെരാൾണ്ടെങ്കി നട്ക്കും ഉം ഇപ്പെക്കെ അവിട്ന്ന് രാവിലെ പോയാ ആഹ് ആഹ് ആഹ് വൈകുന്നേരല്ലേ വരൊള്ളൂ പണിക്കോണ മൻസന്മാരെ ന്നും അയ്ന്ട്ടൂല
ഏഹ് ഓലോടൊന്നർഞാ രണ്ടാമത്തേന് ചീത്തപറിയലാവും ഓലെ പർഞ്ഞിട്ടും കാര്യല്ല.
പിന്നെപ്പൊ ഞമ്മള് വണ്ടിയൊക്കെ പഠിച്ച് പോണം അയ്നുള്ള ദൈര്യൊന്നുല്ല.
ഇമ്മേ
സ്കൂട്ടിയൊക്കെ പഠിച്ച്കാണ്ട് അങ്ങട്ടുങ്ങട്ടു കൊണ്ടാക്കാനൊക്കെ ന്ന്ക്കണം.
അഒക്കെ ശെരിയാ
അപ്പ പിന്നെല്ലാം നടക്കും അവ്‌ടിം നിക്ക ഇവിടം നിക്ക.
ആഹ് അതന്നെ.
ങ്ങളെ വീട് അടുത്താ ആഹ് അയിക്കോട്ടെ.